എന്നാടാ എന്നാടക്കുവാ
ഞാൻ വറുതെ ഇങ്ങനെ
വെറുതരിക്കുവ വെറുതെഹ് ഞാന ഇരിക്കാൻ വിടുന്നില്ലല്ലേ വിളിയോട് വിളിയാ
ചുമ്മാ ഇരിക്കല്ലേ അതുകൊണ്ട്
അതെ അതെ അതെ
ഉം നേരത്തെ നെറ്റിന്റെ പ്രശ്നം വന്നാ അതോ കോള് വന്നാണോ നേരത്തെ കോള് വന്നാ ഓ
അതെ പാ
ആ
പിന്നെ വെ വേറെന്നെ ഉണ്ട് വിശേഷങ്ങള് അങ്ങനെങ്ങ് പോവാ
ആഹ് അതെ
പടുത്തം ഞാൻ പറഞ്ഞ പോലെ നോക്കണം കേട്ടോ നല്ലത് അത്
അത് ഏതായിരുന്നു
ആ ബി ബി റ്റി ബി ബി റ്റി നല്ലതാ കേട്ടോ
ആ
മ് ബിബിറ്റി അതൊന്ന് നോക്കണേ
ആ നോക്കാം നോക്കാം
നല്ല ഒരു കോഴ്സ് കൂടെയ
ആ
മ് നല്ല കോഴ്സ് നമുക്ക് ഇപ്പം അതി തന്നെ നി അതായത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്ലിനിക്ക് വെക്കാം ആ നല്ല ഒരു ഇതാ അത് നോക്ക് ആ പിന്നെ ഈ ഡി ഡിപ്ലോമോ കോഴ്സ് തന്നെ നോക്കണന്ന് വെച്ചാ ഡിപ്ലമോട
എനിക്ക് അങ്ങനെ നിർബന്ധം ഒന്നുമില്ല ഇപ്പൊ ഇവരിങ്ങനെ പറഞ്ഞോണ്ടാണ് എനിക്കൊരി ല്ലാണ്ട് എനിക്ക് സൈക്കോളജി പഠിക്കാ എനിക്ക് സൈക്കോളജി പഠിക്കാനായിരുന്നു ഇഷ്ടം ഡിഗ്രി ചെയ്യാൻ
പ്പർ എനിക്കിഷ്ടണ് കേട്ടോ
അപ്പൊ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരു അപ്പം പിന്നെ ഇവിടെ സൈക്കോളജി അത് കഴിഞ്ഞിട്ടാലും പഠിക്കാലോ അപ്പോ അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്
അതെ
അപ്പം പറഞ്ഞ ഒരു മെയിൻ കോഴ്സ് എടുത്തിട്ട് നീ അത് കഴിഞ്ഞിട്ട് നീ സൈക്കോളജി പഠിച്ചോ എന്നാണ് അവര് പറയുന്നെ അപ്പൊ ഞാൻ ഓർത്തപ്പോ രണ്ടു വർഷത്ത അത് പഠിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അതും ആയി അപ്പം സൈക്കോളജി പിന്നെ പഠിക്ക അത് കഴിഞ്ഞിട്ടേള്ളൂ
മ് ഹ് ഹ് നല്ലതാ നല്ല കോഴ്സ സൈ അത്‌ ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞ ഈ കോഴ്സ് നല്ലൊരു കോഴ്സ്‌ ട്ടാക് ട്ടോ അതൊന്ന് അന്വേഷിക്ക് കിട്ടുവാണെങ്കിൽ പഠിക്ക്കേ ട്ടോ
പിന്നെ അവര് കിടന്നോ
എവിടെ കിടക്കാനാ എവിടെ കിടക്കാനാ ഞാനിൻ കിട കിടക്കാൻ ക്കാൻ പറഞ്ഞാലും കിടക്കത്തില്ല ന്നെ ഞാൻ അതോ ഞാൻ കൂടെ കിടക്കണം
ആഹ ലേറ്റ് ആവു കിടക്കാനൊക്കെ നിങ്ങള്
ഇന്ന് നേരത്തെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനേ മാങ്ങ അരിഞ്ഞുവെ വച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് വച്ചിട്ടുണ്ട് അച്ചാറ് ഇടാനായി ഇട്ട് ഇല്ലായിരുന്നു അപ്പൊ ഞാനിപ്പം ഇട്ട് വെച്ചേക്കാം
ആഹ
എന്നോർത്ത് അവളോട് പറഞ്ഞു അന്ന് നീ ഒരു കരയും ചെയ്യ ഇഞ്ചിയും വെള്ളത്തുള്ളിയും കിടക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ ചെയ്യണ്ട അല്ല നീ കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല കിടക്കുന്നില്ല ഞാൻ പറ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞഞ് വെക്കാൻ പറഞ്ഞു ഉം
ഹെൽപ്പ ചെയ്യോ
ചെയ്തോന്ന അതൊക്കെ ചെയ്തോളണം ചെയ്യും തോളും
ആഹ എനിക്ക് മടിയ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നി ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കും പക്ഷെ വേറെ ആൾക്കാര് ഹെല്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാ
അതൊക്കെ ചെയ്തു തരും പിന്നെ എല്ലാം ഒരു മനസ്സ വേണം
ആഹ
ഒരു മനസ്സ് വരണം മനസ്സ് വെ രുവാണെങ്കിൽ ചെയ്തോളൂ
ആഹ
അല്ലെങ്കിൽ ചെയ്യത്തില്ല അവിടെ കിടക്ക ന്ന് പറഞ്ഞ് പോവും ആ ങ്ങനത്തെ സ്വഭാവവും ണ്ട് ഞാൻ ചെയ്യത്തില്ലെന്നെ പക്ഷെ ഞാൻ വഴക്ക് പറഞ്ഞ ചെയ്യിപ്പിക്കും ഞാൻ എപ്പോഴും പറഞ്ഞ വീട്ടിലെ ജോലികള് പെണ്ണുങ്ങൾ ചെയ്യണന്ന് വഴക്ക് പറയും
ആന്ന്
അപ്പം വഴക്ക് കേൾക്കണമല്ലോ അതുകൊണ്ടന്ന ഇടക്കൊക്കെ ചെയ്തോളും
ആ ഇവിടെ ചെയ്യും അപ്പം ഞാൻ പറയും അവര് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ അമ്മ അവർക്കും കൊടുക്കും എന്തെലൊക്കെ അവർക്ക് പറ്റുന്ന അനുസരിച്ച് അങ്ങനെ എല്ലാരും കൂടി തീരുന്നയും കൂടുതൽ ചെയ്യുമ്പോ ക്ലീനാക്കാനൊക്കെ
ആഹ് ആഹ് ആഹ്
ഉം
പണികളൊക്കെ ചെയ്യണോടാ പണികൾ കാരണ ഇപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുമ്പോ നമുക്ക് അറിയത്തില്ല
ആഹ്
ഇപ്പൊ പെൺപിള്ളേരല്ലേ പെൺപിള്ളേരുടെ ജീവിതം എങ്ങനെയാന്ന് നമ്മുടെ കയ്യിലില്ല അല്ലെ ഒരിക്കലും നമുക്കത് പറയാനും പറ്റത്തില്ല ശരിയല്ലേ ചെലപ്പം വീട്ടില് കഷ്‌ട കഷ്‌ടപ്പാട് അനുഭവിക്കുന്ന പിള്ളേർക്ക് പോകുന്ന വീടുകളിൽ നല്ല സ്വാതന്ത്ര്യം എല്ലാം കൊണ്ട് നല്ലതായിരിക്കും അതുപോലെ വീ കുട്ടി സ്വാതന്ത്ര്യത്തോടെ ഇരിക്കുന്ന പിള്ളേർക്ക് പോകുന്ന വീട്ടിൽ അത്രയും കഷ്ടപ്പാട ആയിരിക്കും അതുപോലെ
ആഹ്
ഇപ്പതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ
അതെ അതെ
അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പണി ചെയ്യണം പണി ചെയ്യണം വീട് പണി വീട്ടിലെ പണികളൊക്കെ ചെയ്യണം ന്ന് എപ്പോഴും പറയും അപ്പൊ ഞമ്മളിപ്പ വീട്ടിൽ ചെയ്യാ മ അടിച്ചിട്ട് ചെയ്യുന്ന നമ്മടെ കുഞ്ഞല്ല അയ്യോ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മള് ചെയ്യാതെ വിട്ടിട്ട് അവിടെ പോയിട്ട് നീ പോകുന്ന വീട്ടില് കഷ്ടപ്പാടാണെങ്കിൽ
ഉം
ഉം അതുകൊണ്ടാ
ആഹ് ആഹ് എന്നേ വഴക്കൊക്കെ പറയന്നുണ്ട് കേട്ടോ ചെയ്യന്ന് പറഞ്ഞ എന്നാലും ഞാൻ പിന്നെ പിന്നെ കൊറച്ചായിട്ടേന്ന് പറയും എന്നിട്ട് ഞാൻ ചെയ്യണ കാണാത്തപ്പോ അമ്മെ എന്നെ ചി ചെയ്തിട്ട് പോവില. പക്ഷെ ഇടക്ക് തോന്നിയ എല്ലാം ചെയ്‌തു കൊടുക്കും.
എടക്ക്.
തോന്നിയ ചെയ്ത് കൊടു
ചെയ്തു കൊടുക്കും.
ഉം
പണി ചെയ്യാൻ കുറവാ അല്ലേ?
ഉം പിന്നെ അച്ഛൻ വീട്ടിലുള്ളപ്പം ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ കേറും അപ്പം അപ്പം കേറും ഞാന. അപ്പൊ ഫുൾ ടൈം അടുക്കലയിലായിരിക്കും.
അച്ഛനുള്ളപ്പോ
ആഹ അച്ഛൻ കേറും, അച്ഛൻ കേറും, അടുക്കളേയില് ഓരോന്നും എന്തേലൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ ഫുൾ ഫുൾ ടൈമും അടിക്കളയിൽ തന്നെയായിരിക്കും എല്ലാവരും.
ആഹാ അമ്മ ചെയ്യുമ്പം സഹായിക്കാൻ പോവത്തില്ല.
അതില്ല. ഉമ്മചെയ്യുമ്പം അമ്മച്ചിയുണ്ട് ഗ്രാൻഡ് മദർ ഉണ്ടാ
ആ അവര് രണ്ടും ചെയ്തോളും.
അവര് രണ്ട് പേരും ചെയ്തോളും. അങ്ങനെ ഹേ
അപ്പൊ അച്ഛനെ മാത്രം സഹായി ക്കാൻ പോകും അമ്മയ്ക്ക് അമ്മ അമ്മയുടെ അമ്മായിമ്മ ഉള്ളത് കൊണ്ട് അവര് ചെയ്തോളും
ല്ലാം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യണ്ട എല്ലാം ഇപ്പ തന്നെ വാങ്ങി അങ്ങനെയ്യാം പക്ഷെ അമ്മൾ അമ്മയുടെ കൂടെ കറിയ അല്ല ആക്കില്ലെങ്കിൽ അടുത്ത വിട അത് വേണ്ട അങ്ങനെ പറയും പിന്നെ ഞാൻ ചെയ്തിട്ട് നിരത്തി വര ന്ന് പറന്നെന്ന് കൊറെ കേട്ടൂല്ല അടുക്കളയിലൊന്നും ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി ആ കഴുകി വെക്കണ നെക്കെ കൂടുതലും അമ്മയായിരിക്കും എനിക്ക് അത് മടിയാ കഴുകി വെക്കാൻ
ആ ആ ആ ആ
നീ കാറേണ്ട എനിക്ക് ചുമ്മ പണിയാക്കാൻ എനിക്ക് കുറച്ച നേരം ചുമ്മ ഇരിക്കണം എന്നൊക്കെ പറയും
അമ്മയാമ്പ പട പടന്ന് എല്ലാം ചെയ്ത് ഒതുക്കിയേക്കു ലല്ലേ
ആഹ്
അങ്ങനെ ഏഹ്
പിന്നെ നിങ്ങൾ കിടക്കാറായില്ലേ കെടക്കുന്നതൊക്കെ
അതെ കിടക്കാൻ പോവുവാ കിടക്കുന്നതൊക്കെ എപ്പഴാന്ന് പറഞ്ഞ ഞ എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല നാളെത്തൊട്ട് എനിക്ക് അങ്ങനെ കൂടുതൽ ടാസ്ക്കുകളൊന്നും ചെയ്യാനും പറ്റത്തില്ല ജോലിക്ക് പോകുന്ന കൊണ്ട് അപ് അപ്പൊ ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് വിട്ടേക്കാം ന്നോർത്ത്
ആഹ്
ചെയ്യുവാ
ഉം
ഞാൻഇത് ഇങ്ങനെയാ ചെയ്യുന്നകൊണ്ട്
ടീച്ചറാണോ സ്കൂളില് ടീച്ചറാണോ ടീച്ചറാണോ
അതെ പ്രൈവറ്റ് ആയിട്ടാ പ്രൈവറ്റാ.
ആഹ് എത്ര ക്ലാസ്സിലെ പിള്ളേരെയാ പടിപ്പിക്കുന്നെ?
ഞാൻ ഈ എൽ പി യു പി ക്ക് പോന്നുണ്ട്
ആഹ് ആഹ്
എൽപിക്കും യുപ്പിക്ക് പോകും
ഉം ഉം
ഉം
എത് സബ്ജെക്റ്റ്
പിന്നെ എന്നാണ്ട്
എത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നെ?
തീരാറായി പണികളെല്ലാം തീരാറായി ഇത് കഴിച്ചിട്ട് കിടക്കാൻ പോകുന്നതേ ഉള്ളു. ഉം
എന്താ ആ അതൊക് ഇടാറുണ്ട് എന്തെലൊക്കെ ഇടാറുണ്ട് പുളി ഒള്ളത് അങ്ങനത്തെ കിട്ടുമ്പോ ക്കെ ഇടാറുണ്ട്
ഇട്ടപ്പത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല അല്ലേ
ഉം
ഇഷ്ടപ്പെട്ട കറിയോ അങ്ങനെ എന്തെലും ഉണ്ടോ
അങ്ങനെ കാര്യായിട്ടൊന്നും ഇപ്പ മന്തിയാണ് എറ്റവും ഇഷ്ടം ഫുഡ് അങ്ങനെ മന്തി അൽഫാം
ആഹ്
അതന്നെ
ഉം ഉം അതാണ് ഇഷ്ടം ഇപ്പഴത്തെ പിള്ളേർക്ക് ഇപ്പെല്ലാം അങ്ങനെല്ലേ
ആഹ് ഫ്രണ്ട്സ് ഓകെആ ഫ്രണ്ട്സ് യുണ്ട് അവരെല്ലാരും നേയ്സ്- ഇങ്ങനെ പോവാൻ നിൽക്കുന്നു എനിക്കന്നെ അതിനോട് താല്പര്യം ഇല്ലാത്തോണ്ട് വല്യ അന്വേഷിച്ചില്ല അയിനെ കുറിച്ച്
ഉം ഉം ഉം ഉം ഓ ആ മേലായ്ര്ന്നോ സൈറ്റി കേറിട്ട് ഏത് കോഴ്സാ നല്ല കോഴ്സ് ഏത് എടുത്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സൊക്കെ ഏതൊക്കെയാന്നൊക്കൊന്ന് നോക്കാം മേലായിരുന്നോ
നോക്കുന്നൊക്കെണ്ട് എന്നാലും ഒരു തൃപ്തി രുന്നില്ല ഓരോന്നും കാണുമ്പോ
തൃപ്തിയാവുന്നില്ല
പിന്നെ പുറത്തോട്ട് പോയല്ല കൂടുതലും ഇതന്നൊക്കെ
ഇപ്പൊ പിള്ളേരെെല്ലാം പുറത്തല്ലടാ പോയി പഠിക്കുന്നെ എല്ലാം അവിടെ ഇവിടെതല്ല പോയി പഠിക്കുന്നെ
എനിക്കൊരു കോൾ വരണ്ടെന്നാ പിന്നെ വിളിക്കാം
ശരി ശരി വിളിക്കാവേ ശരി.